ആഹ് പറഞ്ഞോ
ആഹ് എന്താ ഇയ്യ് വിളിച്ചേ
ആഹ് എനിക്കൊര് സംശയം ചോയ്ക്കാനായിരുന്നു വിളിച്ചത്
എന്തേര്ന്നു
ഉം ഈ കേക്ക് ഉണ്ടാക്കുന്ന എങ്ങനാണെന്ന് എനിക്കൊന്ന് പറഞ്ഞ്തരാമോ
കേക്ക് ഇണ്ടാക്ക്ന്നതോ ബിസിനസ്സ് ആയിട്ട് വല്ലാം തൊടങ്ങാൻ പ്ലാൻ ചെയ്യ്‌ണ്ടോ
ആ ഒരു പ്ലാനിങ് ഉണ്ട് അപ്പം പലരേയും വിളിച്ച്ചോദിച്ചു എന്താ അതിന്റെ ഉണ്ടാക്കുന്ന റെസിപ്പി അതെങ്ങനെ ചെയ്യണം പല ഫ്ലേവറിന്റെ അതെങ്ങനെ റെഡിയാക്കും ന്നെക്കെയുള്ള
അപ്പൊ ഞാന് ഞാൻ യൂട്യൂബ് കണ്ടിട്ട് പ ഞാനിപ്പോ ഒരു അഞ്ച് കൊല്ലത്തോളം ആയിട്ടുണ്ട് കേക്ക് ചെയ്യാൻ തുടങ്ങിട്ട് അപ്പം ഞാൻ എന്റെ ഒരു ഇത് വെച്ചിട്ട് പറയാണെങ്കിൽ നമുക്ക് ബീറ്റ ഒരു ബീറ്റർ വേണം എല ഇലട്രിക്ക് ബീറ്റർ വേണം അതിന് കൂടിപ്പോയ ഒരു പത്ത് അറുനൂറ് രൂപ ആവുള്ളൂ ഉ ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പിന്നെ പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ വീട്ടിലുള്ളത് തന്നെ മതി ഇപ്പൊ ഓവനൊന്നും വേണമന്ന് നിർബന്ധമില്ല നമുക്ക് ഗ്യാസടപ്പിൽ തന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം അഞ്ചു കൊല്ലയി ഞാൻ ഇതുവരെ ഒരു കേക്ക് ഓവനിൽ ഉണ്ടാക്കിട്ടില്ല
ഓവനിൽ ഉണ്ടാക്കിട്ടില്ല ആ ആ
ഇല്ല എല്ലാ സ്റ്റൗവില് തന്നെ ഉണ്ടാ അപ്പൊ ചേച്ചിക്ക് ഇപ്പ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനാണെങ്കിൽ സാധാരണ എന്താ പറയാ ഇപ്പൊ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എട്ക്കാ അപ്പൊ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ ആ റെസിപ്പി അതായത് ആദ്യം തൊടങ്ങി ലാസ്റ്റ് വരെ ഫ്രോസ്റ്റിങ് വരെ ഒന്ന് എഴുതി എവിടെയെങ്കിലും വെച്ചഴിഞ്ഞാ പിന്നെ നമുക്ക് സുഖായിട്ട് ഇണ്ടാക്കാവുന്നതേ ഉള്ളു പിന്നെ പറഞ്ഞാല് എന്താ നമ്മള് ഇതിന് വേണ്ടിയിട്ടൊര് ക്രീം വാങ്ങിക്കും കേക്കിന്റെ മേളില് ക്രീമ് തേച്ച് ഇല്ലേ അ ക്രീമിന് ആ അയ് തോന്ന്ണു ഒരു ബോട്ടില് ബോട്ടിലല്ല ഒരു നമ്മള് പാല് വാങ്ങിക്യുലെ ഒരു ക്യാൻ ടൈപ്പ് ആ അങ്ങനത്തെ ഇതില നമുക്ക് കിട്ടാ അപ്പ അതിന് എന്തോ ഇരുന്നൂറ് എന്തോ ആ തോന്നുണു ആ ഒരു ബോട്ടിൽ വെച്ചിട്ട് നമുകൊരഞ്ച് കേക്ക് ത് നാല് കേക്ക് വരെ ചെയ്യാം മനസ്സിലായ അപ്പൊ നമ്മളൊരു കേ കിന്റേതായ പരിപാടി തുടങ്ങുമ്പോ ഒന്ന് നമ്മക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ ബീറ്റ് പിന്നെ ക്രീമ് പിന്നെ ചോക്ലേറ്റ് കേക്ക് ഒക്കെ ആണെങ്കിൽ അതെല്ല ചോക്ലേറ്റ് ഇടാനൊക്കെ ഇഷ്ട്ടൊണെങ്കിൽ നമ്മളരു ചോക്ലേറ്റും വാങ്ങിക്ക്യാ ചോ ക്ലേറ്റിനു ഒരു നൂറ്റിഅമ്പത് നൂറ്റ് എഴുപതാ ഒരു റേഞ്ച് ഒക്കെ ഉണ്ട് പക്ഷെ ഒരു കേക്ക് കൊണ്ട് തീരില്ല അത് മനസ്സിലായാ നമുക്ക് അത് വെച്ചിട്ട് കുറേണ്ടാക്കാം വേറെ കേക്കും ണ്ടാക്കാം അപ്പൊ അതീന്ന് നമുക്ക് ലാഭം ഉണ്ടാവും ഇപ്പം നമ്മളൊരു കേക്ക് തൊള്ളായി രൂപക്ക് കൊടുക്കണേ ന്ന് വിചാരി ഒരു കിലോത്തിന്റെ നമ്മക്ക് അതില് ചെലവ് വരുന്നത് കൂടി പോയാ ഒരു അഞ്ഞൂറ് രൂപ താഴെ നമുക്ക് ചെലവ് വരുള്ളൂ ഇനി അതല്ല ആ ഇപ്പൊ നമ്മള് ഒരു കേക്കിന്റെ ഓർഡർ എടു അത് നമുക്ക് ഒരു അഞ്ഞൂറ് രൂപേടെ ചെലവ് വന്നു അത് കഴിഞ്ഞിട്ട് അടുത്ത കേക്കിൽ നമുക്ക് ചെലവ് ഉണ്ടാവുല്ല കാരണം ഓൾറെഡി ഉള്ള നമ്മുടെകയ്യിൽ ഇണ്ടല്ലോ
ഉണ്ട് ആ അത് തന്നെ ആ ആ
അധികം ചെലവ് വരൂല പിന്നെ ആ എ കേക്ക് ഇപ്പൊ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് വേണ്ടത് ലൈസൻസാ ലൈ
ലൈസൻസ് ആ ലൈസൻസ്
ലൈസെൻസ് എടുക്കണം അത് അല്ലാണ്ട് നമ്മള് ലൈസെൻസ് ഇല്ലാണ്ട് നമ്മളിപ്പോ കേക്ക് ആർക്കേലും കൊടുത്ത് അവർക്ക് ചിലപ്പോ ഇപ്പൊ അവര് കേക്കും കഴിച്ചിട്ടുണ്ടാവും വേറെന്തേലും കഴിച്ചിട്ടുണ്ടാവല്ലോ ഇപ്പൊ അതിന്ന് എന്തേലും പറ്റിയാല് പണി വരുമ്പോ കേക്കീനേ വരുള്ളൂ അപ്പൊ നമുക്ക് ലൈസൻസ് ഇണ്ടെങ്കില് നമുക്ക് ഇല്ലങ്കില്ല് നമ്മള് പെട്ടില്ലേ ആ അപ്പൊ അത് നമുക്ക് പൊയിക്കനേന കിട്ടും വേഗം തന്നെ കിട്ടും അത് ഇണ്ടെങ്കില് നമുക്ക് കേക്കോ കപ്പ് കേക്കോ എന്ത് വേണേലും ഉണ്ടാക്കാ കടയിലും കൊടുക്കാ എല്ലാം കൊ
കടേൽ ആ ആ ആഹാ
ഇതില് ഒരു എനിക്ക് ഒരു അഞ്ചാറ് പേ ബേക്കിന്റെ ക്ലാസ് എടുത്ത് കൊടുത്തായിരുന്നു
എടുത്തു കൊടുത്ത ക്ലാസ് ആ ആഹാ ആ മനസ്സിലായി ആ
എടുത്തുകൊടുത്തു അ എല്ലാരും പഠിച്ച് ഇപ്പെ എല്ലാരും ചെയ്ത് കൊടുക്കണ്ണ്ട്
ചെയ്തു കൊടുക്കുന്നുണ്ട് ആ ആ ആ
ക്ലാസ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിൽനോക്കി പഠിക്കാ ഞാൻ ഒരു ക്ലാസ് ക്ലാസ്സ്‌ അറ്റൻഡ് ചെയ്തില്ലാട്ടോ ഞാൻ എല്ലാം യൂട്യൂബിൽ പഠിച്ചേക്കണേ
യൂട്യൂബിൽ യൂട്യൂബിലാവുമ്പോ പല ഫ്ലേവറിന്റെ എല്ലാം
ഇണ്ട് എല്ലാം ഇണ്ട് സിമ്പിൾ ആയി ഉണ്ട് പിന്നെ സിമ്പിൾ ആയിട്ടുള്ള നമ്മള് ആദ്യം നമുക്ക് ബാക്കി കോം ഈസ്സി ആയിട്ട് പീസ് ഏറ്റു പഠിക്കാം
ആ ന്ന്
യൂട്യൂബ് ഉള്ളപ്പോ പിന്നെ വേറെ പേടിക്കണ്ടവശ്യം ഇല്ലല്ലോ
പിന്നെ യൂട്യൂബില എല്ലാം ഉൺ ല്ലോ എന്ത് ഫുഡും ഇപ്പം ബിരിയാണി ഉണ്ടാക്കാനായി യും ഇറച്ചി വേവിക്കാനായാലും എല്ലാം യൂട്യൂബിൽ ഉണ്ടല്ലോ ചമ്മന്തി അര ക്കാം വരെ യൂട്യൂബ് കാണിക് മീൻ മീൻ കറി പിന്നെ നമ്മൾ എന്തിനാ പേടിക്കിന്നെ
ഇതിപ്പോ സാധാരണ ഒരു കേക്ക് ഇണ്ടാക്കാനാണെങ്കില് നമക്ക് ഇപ്പൊ നമ്മള് കേക്കിന്റെ സ്പഞ്ച് ല്ലേ ആ സ്പഞ്ചിന് നമുക്ക് മൈദ വേണം മൈദ ഏത് മൈദായാലും കുഴപ്പല്ല ഏ എന്താ കൊറഞ്ഞ പൈസ ചെടേതായം ലും കുഴപ്പില്ല മൈദ പിന്നെ ബേക്കിംഗ് പൗഡറ് ബേക്കിങ്സ് സോഡ പിന്നെ വേണ്ടത് ഇത് ഇത് മൂന്ന് എണ്ണാണ് നമക്ക് എന്താ മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ വന്നിട്ട് മുട്ട പിന്നെ പാലൊഴിക്കും ചിലര് പിന്നെ എഹ് എന്താ പഞ്ചസാര പഞ്ചസാര പിന്നെ മുട്ടയുടെ സ്മെൽ ഇല്ലാണ്ടിരി ക്കാൻ വേണ്ടി നമ്മള് വാനില എസ്സെൻസ് ന്ന സംഭവം മേടിക്കാൻ കിട് ട്ടും അത് ഉപയോഗിക്കും ആ ഇത്രയും സാധനങ്ങളൊക്കെ ക് ച്ചിട്ട് നമക്ക ആ സ്പൻജ് ഉണ്ടാക്കാ ഇത് വെച്ച സാധാരണ ഒരു സ്പഞ്ച് ഇണ്ട ഇനി അഥവാ നമുക്ക് ചോക്ലേറ്റ് ആണ് വേണ്ടെങ്കില് കൊക്കോ പൗഡർ വാങ്ങിക്കാൻ കിട്ടും
ആ കോക്കോ പൗഡർ ആ അറിയാ ആ ഇഷ്ടാ ആ ആ ഉം.
പഞ്ചണ്ടാക്കി എടുത്തേനാ നമ്മുക്ക് ഒരു കഴിക്കാം.
വീട്ടില് കഴിക്ക
ആ സ്പഞ്ച് ണ്ടാക്കി കഴിഞ്ഞു പിന്ന ക്രീമ് തേക്ന്നുണ്ടെങ്കിലും മാത്രം ആ ക്രീമ് മേടിച്ചാ മതി. പിന്നേ ഇങ്ങള് പ്പം ക്രീമ് മേടിക്കാണെങ്കില് അതില് എക്സ്ട്രാ ഒരു സാധനം ആഡ് ചെയ്യേണ്ട ആവശല്യ ആ ക്രീമ് നമുക്കിപ്പോ ഒരു കപ്പ്‌ പ്പെങ്കില ഒരു കപ്പ് ഇട്ടിട്ട് ബീറ്റ് യ്തെടുത്താ മതി പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ ഒന്നും ആഡ് ചെയ്യണ്ട എല്ലാ മധുരം അയിനുവേണ്ട സ ള സംഭവങ്ങളൊക്കെ അയ്ല്ണ്ട്.
കയ്ലോ
ആ കേക്കിന്റെ പരിപാടിയൊക്കെ എളുപ്പാണ് ആ തൊടങ്ങാണെങ്കി നമുക്ക് ഞമ്മള് റെഡിപ്പ നമ്മള് വീട്ടിലിരിക്കുവയാണ് നമുക്ക് ഒരു വരുമാനം വേണന്നുണ്ടെല് ചെയ്യാൻ പറ്റിയതണോ കേക്കിന്റെ സംഭവുക്കെ ഞാൻ ആ എനിക്ക് തോന്നുന്നു കൊറോ യുടെ സമയം കഴിഞ്ഞ ഇപ്പൊ തുടങ്ങ ഞാൻ കേക്ക് ണ്ടാക്കാൻ തുടങിയെ.
കേക്ക് ഉണ്ടാക്കാന് ആ ആ ആ
ചെയ്യ്ന്ണ്ട് ഇപ്പൊ ഞാൻ നാട്ടിലുള്ള സമയത്ത് ചെയ്യും അല്ലാത്തപ്പോ ചെയ്യാനായി പറ്റൂലല്ലോ പിന്നെ കൂടുതലും ക്രിസ്മസിനോക്കെആണ് ഓർഡർ വര്ണത്.
ക്രിസ്തുമസിനെ അ ആ ഓർഡർവര്ന്ന ആ ക്രിസ്മസ് ന് വല്ല പിറന്നാള്
ആ പിറന്നാള് കൂടുതല് വര്ണത് ക്രിസ്മസിനൊക്കെ ആയിരിക്കള്ളൂ.
ആ ക്രിസ്മസിന് ക്രീം കേക്ക് ആ ആ അപ്പൊ ഓരോ ഇപ്പൊ ഓരോ ഫ്ലേവറിനനുസരിച്ച് ഓരോ റേറ്റ് ആണോ?
ആ ഓരോ ഫ്ലേവറിനനുസരിച്ച റേറ്റ്
ഉം
എനിക്ക് തോന്നുന്നു ഇപ്പൊ റേറ്റ് ക് കുറഞ് നിക്ണത് ഇപ്പോ ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റിനൊക്കെ
ആണ്ണോ ആ ആ അതികം പൈസയില്ല ആ ആ ആ
ടുതലായിട്ട് വരുന്നത് നമ്മുടെ മറ്റേ ഗൾഫിന്നൊക്കെ വരുമ്പോ ഒരു ചോക്ലേറ്റ് കൊണ്ടിരുല്ലേ ഫെറാറോറോഷർന്ന് റഞ്ഞിട്ട് അതിന്റെ ഗേക്ക് ണ്ട് അതിന് ഒരു എനിക്ക് തോന്നുന്നു ആയിര തീ നാന്നൂറ് ആയിരത്തഞ്ഞൂറ് വരെ റെയ്റ്റ്ണ്ട്.
ആ ഓ അത്രേറെ
ആ അത്രേണ്ട് പിന്നെ ന്യൂട്ടെല്ലയെക്കിണ്ട് അത് തിനും റെയ്റ്റ്ണ്ട്. നല്ല അത്യാവശ്യ റെയ്റ്റ്ണ്ട് കാരണതൊക്കെ പൈസ കൂടിയ സാധനങ്ങളാണ ലോ അപ്പൊ അയിന്റെ കേക്കിനും റെയ്റ്റൊൻ
ആ ആ ആ
അങ്ങനെ ചേച്ചി വീട്ടിലൊണ്ടാ ട്രൈ ചെയ്തോക്ക് അങ്ങനെ പഠിച്ച് സക്സസ്ഫുള്ളാവാണെങ്കി അതൊരു ബിസ്നസ് യിറ്റെടുക്കാലോ
ആ അതെടുക്കാം എനിക്കങ്ങനൊര് ഇതിലാ ഞാൻ പലരോട് ഇങ്ങനെ ഓരോ ഇത് ചോയിക്കുന്നുണ്ട് ങ്ങ്നെഒ ണ്ടാക്കുന്ന രീതീല് അപ്പൊ ഓരോ ത്തരോട് ചോദിക്കുമ്പോ അവരവർക്ക് ഓരോരോ ഇത് അപ്രായങ്ങള് അവര് പറഞ്ഞാരാം പ്പമ്മക്കൊക്കെരറിവല്ലേ നമ്മള് കേക്ക് ഉണ്ടാക്കാനായാലും നമ്മളിപ്പൊ ഒരാള് പറഞ്ഞ് അന്ന നമ്മക്കാ മൈന്ഡില് നിക്കും ആഹ് ഇതങ്ങനെ ഇതിങ്ങനെ ഉണ്ടാ എടാ നമ്മക്ക് ഒരാളിങ്ങനെ പറഞ്ഞ് തന്ന് ആ രീ ഇയ് ഞമ്മക്കും ട്രൈ ചെയ്യാം എന്നും പറഞ്ഞിട്ട് നോക്കും അപ്പൊ ഞാം പലരുടെ അഭിപ്രായം ഇങ്ങനെ ചോദിച്ചോൻടിരിക്കുവാ
ആ നമ്മളിപ്പോ ഒരു വി ട്ടിലിപ്പാരെങ്കിലും ബർത്ത്ഡേ ആണെ നമുക്ക് സ്വയം ഒണ്ടാക്ക് ക്കികൂടേ
ആ ആസാനം ഒണ്ടാക്കി കൊടുക്കാം ങ്നെ ആ ആന്ന് ആന്ന് ആന്ന് കെണ്ടാ
പൊറത്ത്ന്ന് മേടിക്കുമ്പം ഇപ്പൊരു കേക്കിനെത്ര പൈസയാണ് പൊറത്തൂന്ന് പത്ത് എഴുനൂറ് എണ്ണൂറ് ത്രയൊക്കെയുണ്ട് ആ സമയം കൊണ്ട് നമ്മുടെ വീട്ടില് നമുക്ക് എന്താ പറയാ ക്രീമും മ്മ് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്ക ഒക്കെ സുഗായി
ക്കായിട്ട് ഉണ്ടാക്കി എടുക്കാൻ കേക്ക്
പിന്നാ പിള്ളേർക്കൊക്കെ കപ്പ് കേക്ക് അങ്ങനത്തെ സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇതാണല്ലോ അത് എല്ലാംണ്ടാക്കാം അമ്മക്ക് വീട്ടിൽ അത്
ഇവിടെ ഇവിടെയാണെങ്കിൽ കൊച്ചിന് കേക്കിനോട് ഭയങ്കര താല്പര്യ അതാ മെയിൻ കാരണത്താ ഞാൻ ഉണ്ടാ കാന്ന് പറഞ്ഞതരുന്നല്ണ്ട്
ആ എനിക്ക് ഞാന് ഏ ക്ലാസ്സ് എടുത്ത കൊടുക്കണ്ടായിരുന്നേ രണ്ട് മൂന്നാല് ചേച്ചിക്ക് ചേച്ചി മാർക്ക് അപ്പൊ അതില് ഒരു ചേച്ചി ഇങ്ങനെ വന്നിട്ട് എന്നോട് പറഞ്ഞു മോള് എപ്പോഴും പറഞ്ഞ ഫയും കേക്ക് വേണം കേക്ക് വേണം അങ്ങനെ പറഞ് പറഞ് പുള്ളിക്ക് ക്കാരി പഠിക്കാൻ വന്നതാണ്
പിള്ളേർ
അങ്ങനെ പുള്ളിക്കാരി പഠിച്ച ഇപ്പൊ കേക്ക് ഉണ്ടാക്കി കൊടു ക്കുന്നുണ്ടെന്ന് തോനുണ്
ആണോ ആ ആ പിള്ളാതെയൊക്കെ ഭയങ്കര ഇഷ്ട കേക്ക് കഴിക്ക കേക്ക് കഴിക്കാൻ ആർക്ക ഇഷ്ടോല്ലാ എല്ലാർക്കും ഇഷ്ട
ആ കടയിൽന്ന് വാങ്ങിച്ച കൊടുക്കാന്ന് വെച്ചാ നട ടക്കൂല
ഇല്ല ആ അതില അവര് എന്തൊക്കെയാ ചേർക്കുന്നേ നമ്മുക്ക് അറിയത്തില്ലല്ലോ
അതെ വീട്ടിലാപോ നമുക്ക് വിശ്വസിക്കാം
കേക്ക് വാങ്ങിക്കുന്നതാഏറ്റവും നല്ലത് കടകളിൽന്ന് വാങ്ങിക്കുന്നേക്കാട്ടിലും അവര് ആ അത ആ വീട്ടില് ഉണ്ടാകുന്നത് വാങ്ങിക്കിന്ന ഏറ്റവും നല്ലത്
അതെ
ആ കടകളിൽന്ന് വായിക്കുന്നതിനെ കാട്ടിലും
ആ കടകളിലായ എന്തൊക്കെ ചേർക്കണേന്ന് നമുക്ക് പറയാൻ പ റ്റില വീട്ടിലാവുമ്പോ വിശ്വസിക്ക
ചേർക്കുന്ന എന്ന അറിയാൻ പറ്റത്തില്ല ഉം ആ ആ ഞാൻ ചോദിക്കാം ആ ഒ ഓക്കെ ചോദിക്കാം സംശയം ഉണ്ടിൽ ചോദിക്കാം ഉം ശരി ആ ശരി ശരി